ഹലോ ആ കേൾകുന്നില്ലേ ആഹ് ആഹ് കേൾക്ക്ണണ്ട്
ഹലോ
ആ കേക്ക അവിടെ കേക്കണി
ആ കേൾക്കണണ്ട് ആ ഉണ്ട്ണ്ട്.
ആ.
ഹലോ?
ഇപ്പനിക്കുണ്ടോ? ഹലോ? കേക്കണില്ലേ?
ഹലോ ആ സ്കൂളിലുണ്ട് പിന്നെ ആ
ആ ആ ആ പറേ.
സ്കൂളുണ്ട് മദ്രസയിൽ ഉണ്ടായിരുന്നു.
ആ ആ ഏറ്റവും അടു
താങ്കൾക്ക് എന്താ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയാൻ ള്ളത് ഏ?
എനി എനിക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ന എന്ന് നമ്മള കാര്യങ്ങള് പറയാനും ഷെയർ ചെയ്യാനും എല്ലാത്തിനും ഒരാള്ന്ന് പറഞ്ഞാല് ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ് അങ്ങനെയൊക്കെ. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പിന്റെ എത്തുന്ന എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ?
ആ ഞമ്മുക്ക് എന്ത് പ്രശ്നുണ്ടെങ്കിലും കൂടെണ്ടാവും. അതേപോലെ എല്ലാത്തിനും എന്താ ഫ്രണ്ട്ഷിപ്പ് വാണം.
ആഹ്
എന്താ ഫ്രെണ്ട്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു അനുഭവം പറഞ്ഞു തരോ?
അങ്ങനെ അനുഭവന്ന് പറഞ്ഞ നമ്മള് എന്താ നമ്മള് സ്കൂളിലൊക്കെ പഠ നമ്മളെ ക്ലാസ്സില് നമ്മക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആയി നമ്മള് ക്ലാസിൽ പോവാതിരുന്നാല് നം നോട്ട്സ് എഴുതി തരും അങ്ങനെ കുറച്ച് നല്ല അനുഭവങ്ങള് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഞങ്ങളെ വീട്ടില എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റൂലല്ലോ അതിനൊരു പരിധി ഉണ്ടല്ലോ.
ആഹ് ആഹ് ആഹ്.
ആ
ആ ഇങ്ങനെ അസുഖങ്ങളോ ക ഏ
അസുഖങ്ങളാവുന്ന ടൈമില് നമുക്ക് അവര് നോട്ട്സൊക്കെ എഴുതി തരും അങ്ങനെയൊക്കെ.
ആഹ് പിന്നെ
ആഹ് മദ്രസിലും സ്കൂളിലും എല്ലായിടത്തും ഉണ്ട്. എന്താണ് ഏ?
മദ്രസായിരുന്നു സ്കൂളിലായിരുന്നു ഏറ്റവും ഷാമ് ഹലോ? ഹലോ?